ഹലോ
ആഹ് ഇന്നേ രാവിലൊക്കെ പെരും മഴേനു ഇപ്പൊ ഒരു കൊറച്ച് വെയില് കണ്ടപ്പോ കൊണ്ടുവന്ന് തുണികളിട്ടതേനു അപ്പോക്ക് പിന്നേ മൂടിക്കെട്ടി ആഹ് അപ്പോക്ക് പിന്നീം മൂടിക്കട്ടിങ്ങോണ്ട് പെജ്ജിണിണ്ട്
ആഹ്
മിഷീല്ട്ടത ഞ്പ്പത് മഴ ന്നഞ്ഞ നിസ്
ആ അതന്നെ ഒന്ന് വെയിലട്ട്ണെ ഒണങ്ങി കിട്ടും ണെ എന്തു എത്രു പണിണ്ട് പോയി മഴക്കാലത്ത്
കുട്ടിയേളെ യൂണിഫോമും ഓല ഡ്രസ് ആവുമ്പളാണ് ഏറെ പണി
ആ അതന്നെ
അ ഒന്നും രണ്ടെണ്ണം ഒന്നും പോരല്ലോ
ആ യൂണിഫോമ് വാണ്ടേ ഇപ്പൊന്ന്പ്പൊഴ് വായി
കുഴപ്പല്ല ഇനിയിപ്പൊക്കതാ തേക്കാൻ കിടക്കുന്നു രണ്ടു കൂട്ടം യൂണിഫോം ണ്ട് തേച് വെ ക്കണഞ്ഞിപ്പോ അല്ലെങ്കി നളെ മുതലഞ്ഞിപ്പോ അയിനോടണം
ടെറിയ കുട്ടിയൾക്കൊക്കെ ഈ ടീഷർ ട്ടായക്കാരണം നല്ല ബുദ്ധിമുട്ടണെ കിട്ടാനെ
അങ്ങനന്നെയന്ന് ടീഷർട്ട്ന്നപ്പൊ ഞാൻ മൂന്ന് കൂട്ടടുത്തക്കന്ന്
ഈ ടീഷർട്ടേല് നല്ല കട്ടിയില്ലേ അത് ഉണങ്ങി കിട്ടൂല
അ ഒണങ്ങി കിട്ടാൻ പണിയാണ് ഞാനപ്പോ മുമ്മൂന്നെണ്ണം വെച്ചങ്ങാണ്ട അങ്ങനെ എടുത്തക്കേനി ഇപ്രാവശ്യം പിന്നെ രണ്ടെണ്ണം മതിയ്ർ
യാ അഹ് അതന്നെ
ചാണ് പിന്ന നേതാല വാഷിംഗ മെഷീൻ ഒന്നും ഉണ്ടായിന്നില്ലേ അല്ലത് കോ ട്ടും ഷർട്ടും കൂടെ കൂട്ടീണടിച്ചിക്കാണ്
ആ ഒന്നിച്ചിട്ടുള്ളതാ
ബ്ലൗസിന്റെ മാരി ഉള്ളില് ഷർട്ടും പിന്നെ അയ്ന്റെ മോളില് കോട്ടണ് ച്ചുകണ്ട അടിച്ക്ക
ആഹ് അങ്ങനെ അടുപ്പിക്കാണ്ലെ ചെയ്യ അപ്പൊ പിന്നെ കൊഴപ്പില്ല
ആ അത തന്നെ ഇ ആദ്യം വാഷിംഗ് മെഷീനൊന്നും ണ്ടായില്ല നമ്മള ഈ വെയിലും കാത്ത് നിൽക്കണം
ആഹ് ട്ടോ ആ ഒണക്കീട്ട് പിന്നെ വെയിലത്തിട്ടാ തിയല്ലോ
ആ അപ്പൊ പിന്നെ അങ്ങനെ ഒണങ്ങി കിട്ടും കുറ പിന്നെ അയ്ന് മയക്കാലംന്ന് പറയാന് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്ത മഴത്തെ മഴൊന്നുല്ലല്ലോ
ആ അതന്നെ പക്ഷെ മഴ വല്ല കുറവല്ലേ
ഉം
മ്
വെള്ളത്തിന് ബുദ്ധമുട്ട് അതാപ്പ മഴ ഇല്ലാതെന്നാല്
അയ്ൻ ചെലപ്പോ അടുത്ത മാസക്കായിട്ട് നല്ല മഴ ഒരു മാസത്തെ കട്ടിയാലും മതി നല്ല മഴ ന്നാലും വെള്ളണ്ടാവും പോക്കാണെങ്കിലണ്ട്
ഈ പോക്കാണെങ്കിതന്നേണ് പ്രശ്നയ് ബടെക്കെ കിണറും കൂടി ആയല്ലാത്തതാവു ണ്ട് നല്ല ബുദ്ധിമുട്ട
പിന്നെ യ് ന്നാള്ത് ത്ണ്ടാക്കി പറ്ഞ്ഞീലേ ന്നിട്ട് ഞാൻ ആ അന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ കുറേ അതെ അത് പോലെണ്ടാക്കിയോക്ക്യേ കിട്ടീല ചട്ടിപ്പതിരിണ്ടാക്കിലേ അതെങ്ങനെയ്യ്ണ്ടാക്കി
അതിന് മറ്റേ സൈസ് കുക്കർ വേണേ പിന്നെ നോൺസ്റ്റിക്കിന്റെ കുക്കർ ഇല്ലേ നോൺസ്റ്റിക്കിന്റെ മറ്റ നോൾട്ടന്റെ ആ നോൾട്ടന്റെ ഒക്ക കുക്കറില്ല അങ്ങനെ ഞാനത് വീഡിയോ യൂട്യൂബില് വീഡിയോക്കണ്ട്ട്ട് സാധാ കുക്കർല് കൊറേ ഉണ്ടെങ്കിൽ അത് അടി പിടിച്ച ആക ഒരു
ഞാണ്ടാക്കിട്ട് തീരെ നേരായില്ല ഒരേ പോലുണ്ട് എന്തായാലും രസണ്ട്ട്ടാ
ആ അതാ മാവിറെ പിന്നെ ക കട്ടിയൊക്കെ നമ്മള് നല്ലോണം നോക്കണം തോനെ ലൂസാവാനും പാടില്ല ന്ന നല്ലോം കുർന്നനാവാനും പാടില്ല നമ്മള ആ ദോശന്റെക്കെ മാവില്ലേ ഏകദേശൊക്കെ ആ ആ കട്ടീല് വാണം. പിന്നെ അതൊക്കെപ്പോ ഒരോ പൂതിക്ക പ്പളേലുക്കെ ണ്ടാക്കാ ചിക്കനൊക്കെ നല്ല ചെലവാണ്.
ആ ദോ ദോശണ്ടായി പോലെ ണ്ടാക്കിട്ടയിലിങ്ങനെ ഫില്ലിങ് ചെയ്തിട്ട് അങ്ങനെ അട്ടിക്കട്ടി
അത്കാണ്ട് അതൊന്ന് വേവുമ്പോ പിന്നെ അയിന്റെ മോളിൽ അടുത്ത ഫീലിംങ്ങ് വെച്ചിട്ട് അങ്ങനെ കൊറേ നേരം മെനക്കെടണം.
അങ്ങനെ ണ്ടാക്കാല്ലേ?
ച്ചാല് ഒന്നു മതി ഓരോ കഷ്ണെട്
ആ അതുപോൽത അതെങ്ങനെ സെറ്റാവാനെന്ത ചെയ്യാ അങ്ങനൊ
നമ്മള് കൊറ ആ കൊറഞ്ഞ തീയിലിങ്ങനെ വെച്ചിട്ടോ അടച്ച ക്ക വിസിലൂരിറ്റാടെ ക്ക അത് പലേ വിധത്തിലുണ്ടാ ക്കണോല്ണ്ട്. ആ യൂട്യൂബിൽ ആ വീഡിയോക്കെ കണ്ടാല് പലരും പലയമാതിരിണ്ട് ചെലൊര് ചട്ടിലിണ്ടാക്കലോര്ണ്ട്.
എല്ലാരുപ്പോ ഞമ്മള് അവര് പറഞ്ഞ പോലോക്കെണ്ടാക്കിയാലേ അത് അതേ പോലൊന്നു ആവുല നമ്മള്ണ്ടാക്കണ വേറെ സൈസക്കെ
ഞാനിതേപോലെ എന്തെങ്കിലൊക്കെ പരീക്ഷണം നടത്തുമ്പോ ഞാമ്പറ ആ വീഡിയോ കാണമാതിരിക്കായാ മതിയാന്. അതെറയ്
നമ്മ അത് ഇപ്പ അവര് ഞമ്മ നമ്മളിപ്പോ എല്ലാ സാധന ഒപ്പിക്കൊന്നില്ലല്ലോ. ഒള്ളതിട്ടാണ്ട് ഒപ്പിക്കൂ.
ഇപ്പൊ ആ വീട് ചെലപ്പോ ഉച് ഈ നേരത്തെക്കെയായ്കാരം എന്തേലൊക്കെ ഉണ്ടാക്കോന്നാ എന്തേലുക്കെ കാണാം അപ്പത്ണ്ടാ ക്കണം അപ പകുതി സാധനം ചെലപ്പോണ്ടാവൂല. ഇള്ളതെറ്റേക്കൊന്ന് ഒപ്പിച്ച് ഇണ്ടാ ആ അയിനെടെ രസം കിട്ട അത്രന്നെ ഒള്ളൂ.
ആ അതന്നെ.
ഇമ്പടെ ഇവടെ മക്കക്കൊക്കെ കാര്യായിട്ട് വേണ്ടത് പുഡിങ്ങ് അങ്ങ്
ആ അതൊക്കെ ആവുമ്പ പിന്നെ ഇണ്ടാക്കി ഫ്രിഡ്ജിലെച്ചാല് പിന്നെ ഇങ്ങനെ കഴിക്കാവശ്യള്ളപ്പം ഇങ്ങനെ എടുത്ത് കാ പിന്നെ ഇണ്ടാക്കി വെക്കണേ കാണുള്ളൂ.
ഇന്റെ മാപ്പിളെതാ ഉച്ചക്ക് ചോറെ അയിനിതേമായി എന്തേലും വാണം അപ്പം ആദ്യം ചെന്ന്തപ്പാ ഫ്രീസർ ആണ് എന്തേലുണ്ടാക്കി വെച്ചേക്കുന്നാ
പിന്നെ അതേപോലെ ഇതക്കെണ്ടാക്കി വെച്ചാലെണ്ടാക്കി വെക്കണേ കാണുള്ളൂ പിന്നെ ഇങ്ങനെ കൊണ്ടോയി കോരി കൊണ്ടോയി തിന്നണെ പിന്നെ കഴിണെ പാത്രം കാലിയാട്ടുണ്ടാവും.
ണ്ടാക്കിവെക്ക ല്ലെപ്പിന്നെ ഞമുക്കൊന്നും തിന്നാനന്നെ കിട്ടൂല ഞാൻ മ്മാനോട് പറയാ ഒരു പാത്രതിന്റെ ചോട്ടിലെച്ചേക്കണുമ്മ ഇതാരങ്കിലെടു ക്കണോക്കുണ്ടായ് ണ്ടാക്കന്നല്ലാതെ നമ്മന്നൊന്ന് ടേസ്
ആ അത്ട്ടൂല അതന്നെ. അതെ വലിപ്പണ്ടല്ലോ ഒരു റസ്കറ്റ് ഒരു ഐസ്ക്രീമ് കണ്ടോ?
ആ ഞാൻ കണ്ട് ണ്ടാക്കിയോക്കിട്ടില്ല ഇനി റെസ്കങ്ങാനും
റെസ്ക് ഞാനുചാരിക്ക ണ്ടാക്കി നോക്കില്ലട്ടോ ഷേ. ഇതെങ്ങനീ റെസ് ക്കക്കെസ്ക്രീംമാവാന്ന് കൊറെലോചിച്ചോക്കി.
ആ ബ്രെഡേറ്റൊക്കെ ഇപ്പൊ എന്തെല്ലാം വിധം പുഡിങ് ണ്ടാക്കണില്ലല്ലോ.
ബ്രെഡാട്ട് പിന്നെ പുഡിങ്ങിണ്ടാക്കും പൊതുവേ നമ്മളൊക്കെണ്ടാക്കല്ള്ളതല്ലേ റെസ്ക്കിന്റെ ഞാനാ ദ്യായിട്ട് കാണാണ്.
ആ ഞാനും ഇതിപ്പോ ഇങ്ങനെ ഒ ഓരോ വീഡിയോ ഇറങ്ങ്മ്പളല്ലേ പ്പമളും തന്നെ ഇത് ഇങ്ങനൊക്കെണ്ട്
ആ അറിയൊള്ളൂ.
ഇണ്ടാക്കിവെക്കണതായാലും ഇവടപ്പന്നാള് മൂത്തച്ഛന്റെ
ആ റെസ്ക്കിന്റെ പിന്നെ അയ് വെല്ല്യ ഇതൊന്നുല്ലല്ലല്ലല്ല ല്ലേ നമ്മളെ വീട്ടിലിണ്ടാവണ സാധനങ്ങളല്ലേ. ല്ലാണ്ട ചെലിവുള്ള
റസ്ക് ഉണ്ടെങ്കി എളുപ്പണ്ട് ആ ഉളത് കൊൂടുന്ന് കാണിച്ചു അന്ന് മേ മം ഇണ്ടാക്കി നോക്ക
റസ്ക് പാല്ല് കുതിർത്തിട്ട അതില് മിൽക് മേടും പഞ്ചസാര ഇട്ടിട്ട്-
അയ്നെ മിൽക്ക് മെയഡ ഒക്കെ ഇനി മിൽ ഇല്ല മിൽക്ക് മെയഡ ഒക്കെ- കയിന് കൊടുുന്ന ഇവിടെ ഫ്രിഡ്ജിൽിലെക്കണ ഞാൻ കാണുള്ളൂ പിന്നെ കാണാ കാലിക്കുപ്പിയാണ്-
അതൊക്കെ തോണ്ടികൊണ്ടേയ്ട്ടുണ്ടാവൂല്ലേ-
മിൽക്ക് മേഡും ന്യൂട്ടല്ലയും ഒക്കെ അത്നെയാണ് അവസ്ഥ-
ഉം-
മുട്ടലൻ്റെ കുപ്പൻ്റെൂ മോള്കൂ ടെഞൻ എന്നിട്ട് മഞ്ഞൾയിട്ടക്കുന്ന കുപ്പൻ്റെേെന്ന് സ്റ്റിക്കറർട്ടിച്ചച്ചിട്ട്-
മാറാ അറിയാതിരിക്കാൻ വേണ്ടിട്ടില്ലേ?
ന്നും ബാക്കി ഇണ്ടാവില്ല-
പല തരികിട വേണ്ടിരുവരൊക്കെ അടുത്തൊക്കെ പിടച്ച് നിക്കണെങ്കി-
അങ്ങനെ തന്നെയാണ് ഇവിർടെ ബാപ്പ ഈത്തപ്പായം കൊണ്ടിരീ എനിക്ക് രക്ത കുറവുള്ളതാണ് എപ്പോഴും അപ്പൊ ഈത്തപ്പായമാ- വരുമ്പൊ ഓര പാക്കറ്റ് ഈത്തപയം ഓലേകൈകൊടുത്തുടും-
ആഹ് ആഹ് -
എപ്പോഴുംഈ തലകർക്കും ആവ്കോണ്ട് എന്നിട്ട്റിയ കുട്ടികൾക്ക് കുറച്ചൊടുത്ത് ബാക്കി എടുത്തച്ച് കഴിച്ചത്ണ്ട എവിടെ ഞ- കുപ്പിയിലിട്ട് വെക്കണെകാണു- പിന്നെ കുരു പെറുക്കാൻ കിട്ടും ആഹ് കുരു പെറുക്കാൻ കിട്ടും-
ആഹ് അതന്നെ- അതെ തേകുട്ടികൾക്ക് പിന്നെ സ്കൂളില്ലെങ്കിൽ പറയാൻ വേണ്ട സ്കൂളില്ലെങ്കിൽ പിന്നെ അവർക്ക് ഫോൺ- കാണണെങ്കിലും ഇത് വേണം ബേക്കറി വേണവായിരുന്ന്-
തിരഞ്ഞു അടുക്കളയിലെ സകല കബോർഡും തപ്പി തിരയും എന്തെങ്കിലും. ഇത് കണ്ട് ഒഴിച്ചിട്ട്.
ആഹ് അതെന്നെ അതെന്നെ എല്ലായിടത്തും സ്ഥിതി ബേക്കറി ഒന്നും കൊണ്ടുന്ന് വെച്ചാല്. രണ്ട് ദിവസമല്ല വിരുന്നുക്കാരെ വരുമ്പോ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോ അവിടെ ഒക്കെ കാലി
കാലിയായിട്ടുണ്ടാവും ആഹ് ഇവിടെ ഒക്കെ അങ്ങനെ തന്നെയാ ഇവിടെ. ഒക്കെ ആരെയെങ്കിലും വരുമ്പോ ഞാൻ ബാക്കിൽ കൂടെ പറഞ്ഞേയക്കല് വേഗം പോയി വാങ്ങിയിട്ട് വാ. ഇവരുടെ ഇടയിൽ അല്ലേ തോരൻ കൊണ്ടുവന്ന് സ്റ്റോക്ക് വെച്ചിട്ടന്ന് നിക്കൂലെ.
അതെന്നെ വെറുതെയല്ല അങ്ങനൊക്കെണ്ട് പോട്ടെ.
പ്രായം അതല്ലേ ഞമ്മളിപ്പോ തോന്ന് പോലെ പറഞ്ഞതാക്കിട്ട് കാര്യയില്ല ഓലെക്ക് തിന്നേണ്ട പ്രായം.
ആഹ് അതെന്നെ ഈ കണ്ണി കണ്ട സാധനങ്ങൾ തിന്നിട്ടാണ്, നല്ല പോലത്തെ ചോറും കഞ്ഞി അതൊന്നും പറ്റിയില്ലല്ലോ.
അതൊന്നും പറ്റൂല.
ആഹ് ഇങ്ങനത്തെ സ സാധനങ്ങളല്ലേ പറ്റുള്ളൂ ഇവർക്കൊക്കെ.
അതായത് അന്നൊരു ബിസ്ക്കറ്റും പാക്കറ്റ് ഒക്കെ കിട്ടാൻ എത്ര എങ്ങാനും പൂതി തന്നെ. ചെയ്യുന്നു ഇപ്പത്തെ മകൾക്ക് അതിനൊന്നും പൂതിന്ന് പറയേണ്ടേ ആവശ്യം വരേയില്ല. ഇല്ല ഇഷ്ടം പോലെയാണ് അവർക്കൊക്കെ.
ഇപ്പം കണ്ടമാനം കിട്ടിയിട്ടാണ് ഇവർക്ക്.
തിന്നാൻ ഏത് വിധവും ഇപ്പൊ ഉണ്ടാക്കാനും കിട്ടാനും ഒക്കെ വജ്ജുണ്ട്.
ഇനി നമുക്കും തന്നെ എന്ത് എന്ത് എന്ത് പൂതിയുള്ളത് കണ്ടാലും. ഉണ്ടാക്കാൻ വേണ്ടി പറ്റുവല്ലോ, യൂട്യൂബും തുറന്നാൽ ഉണ്ടാക്കാലോ അതില് ഏത് വിധം വേണമെങ്കിലും.
ഇണ്ട് ഉം അയിന് ഞാൻ പറയാം. ഈ നോമ്പിനൊക്കെ കട്ട് ലൈറ്റ് ഇത് ഉണ്ടാക്കുമ്പോ ഇതൊക്കെ ഇത്ര പണി ഇണ്ടോ വിചാ എങ്ങാണ്ട് ഞാൻ പറയും പണ്ട് എന്റെ അമ്മ ഉണ്ടായിരുന്നു കട്ട്‌ ലൈറ്റിന്റെ പൂതി കട്ട് ലൈറ്റ് ഇണ്ടാക്കി. റ്റ് എണ്ണയിൽ ആകെ കൂടി അപ്പൊ ഓര് സ്പൂണിലെ മുക്കണം മൊട്ടയിലും മുക്കണം മുപ്പത്തേർക്ക് അറിയില്ല മുപ്പത്തേരെ ഉം.
അങ്ങനന്നെ അങ്ങനെ വെളിച്ചെണ്ണേ യിട്ടിട്ട് പൊരിച്ചിട്ടുണ്ടാവൂലേ
അടിപൊളിക്കട് ലറ്റിന് അത് കാറണം ഞാ എപ്പോഴും കാട്ലറ്റിനും സമൂസക്കേക്കെ ന കാന്നന്നല്ല അപ്പോ പറയും ഉമ്മാ പണ്ടിങ്ങള് ണ്ടാക്കി തന്നത് ഓർമ്മണ്ടോ നിങ്ങക്ക്
പ്പളേ ഞാ വിജരിക്കും ഇനി മേല
ഇണ്ടാക്കൂല ആഹ് ഇമ്മ അതേമാതിരി തന്നെ വന്ന് ഞാൻ ഈ പരിപാടിക്ക് നി ക്കുല പറണ് അപ്പോ എവിടുന്നേരൊക്ക തിന്നാണെന്നെ രസം പറഞ്ഞപ്പങ്ങനെണ്ടാക്കി തന്നാ പറ ഓല് പറഞ്ഞരണേ മുയുവൻ ശ്രദ്ധിച്ചിട്ടില്ല
ഇവക പരിപാടിക്കൊ ബീഫ്ക്കിട്ടുമ്പോഴല്ലതക്ക ണ്ടാക്കാൻ നിക്കാ കട്ട്ലേറ്റും അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിക്ക് കൂടുതലും
പിന്നെ എന്നിട്ട് ഇനിപ്പോ ആയിത്തൊടങ്ങിയലോല്ലേ
ആഹ് ആ ഞമ്മളന്ന് പറഞ്ഞ കാര്യം അതായല്ലോല്ലേ ഇതിന്റെ കാര്യോം എന്താണ് ഏഹ് ടൂറിന്റെ കാര്യം
അതിനിപ്പോ ഗ്രൂപ്പില് പറയണ ഏതായാലും എല്ലാരൊക്കെ പോയിരുണോലും എല്ലാര് ക്കൊന്നുംപ്പാ പറ്റൂല്ലല്ലോ ഇപ്പ പിന്നെക്കെ കെ സാർ ടിസില് തൂക്കി പിടിച്ച് പോവലോ
ആഹ് അതെ എവിടന്നള്ളെ നിങ്ങളെ അവിടുന്നൊക്കെണ്ടോ
പെരുന്തവണ്ണന്നുണ്ട് പറയണാ കേട്ടേക്കണ് പ്രിയദർശിനി
ഉം എന്തായാലും അയിലൊന്ന് പോവാരുന്ന് ഇങ്ങനൊക്കെ കേട്ടിട്ടെ അയിലെന്ന് കേറാനൊരു പൂതി
ഇനി ഇവടെ എല്ലാരും അയ്ക്കുംവേണ്ട എന്റെ മാപ്പളാ ഒന്നും അയക്കൂലാ സ്ഥലഒണ്ടോ എന്നാ
ഞങ്ങടെ ഭാഗത്തൊന്നുംല്ല ഇവിടെന്നുംല്ല്യ
ഇവിടെണ്ട് ഇവിടെ പെന്തമണ്ണന്ന് ണ്ട് ഇന്നാള് ന്റെ കസിനടെ പെന്തമണ്ണേ പഠിച്ചിട്ടുണ്ട് ഓള് സീറോ ടിക്കറ്റ് യ്തൊക്കെ കാണിച്ചാണ്ട് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് ഞാൻ പ്പോയ്ച്ചു പോയോ യ്ച്ചു ആഹ് അവട്ന്ന് ചുങ്ക് വരെ പോന്നൂ അർഞ്ഞുന്നോട് എല്ലാടത്ത്ന്നും ഇൻക്ക് നിർത്തി തരൂലല്ലോ
ആഹ് അതിനും ഇവർക്കൊരു സ്റ്റോപ്പ് ഇണ്ടാവൂലേ അവടെല്ലെ നിർത്തൊള്ളൂ
ക്ക എറങ്ങി കഴിഞ്ഞാ പിന്നിം വേണം ഞമ്മക്ക് ഇഷ്ടം പോലെ പോരേ അപ്പൊ മൊതലാവൂല
പിന്നെപ്പത്രേതൊന്നും പോവ്ണ്ടാവുല ഇവര്ക്ക് എങ്ങനെ മൊതലാവ്ണാവോ ഇതൊക്കെ
അറീല ഗവൺമെന്റ് ഇപ്പ നഷ്ടത്തിലാവും അല്ലാതെപ്പന്താ ഇങ്ങനെക്കെതാ
എന്തായാലും ഇങ്ങനെ പോപ്പ ഇങ്ങനേണെങ്കി ഇപ്പൊ എന്ത് ലാഭാ ഇണ്ടാവ
ഇന്നാലും ജോലിക്കോണ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അതൊരു സഹായം തന്നേണ് ഓൽക്ക് ആ പൈസ പിന്നെ എന്താറ്യാ നഷ്ടവൂല. ടിക്കറ്റിന് കൊടുക്ക്ണ പൈസ ഓൽ
അതന്നെ അതന്നെ
പിന്നെ ഇന്നിട്ട് ഇഞ്ഞേതായാലും ഇങ്ങള് ടൂറിന്റെ കാര്യം ഗ്രൂപ്പിലൊക്കൊന്ന്
ആഹ് ഞാ ഞാൻ സംസാരിക്കട്ടേ ഇയ്യും വായ ഗ്രൂപ്പിൽ വായട്ടാ
ഇന്നാ ആയ്ക്കോട്ടെ ഇന്നാ വെച്ചളി ആരക്കെണ്ടന്നാവോ പ്പൊ ഗ്രൂ
ആഹ് ഇന്നാ ഒരു സ്ലാം പറഞ്ഞ് പോരേ അപ്പൊ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരും ഇന്നയ്ക്കോട്ടെ ഇന്നാ ശരി ആഹ്
ആഹ് ആ യ്ക്കോട്ടെന്നാ ആഹ് ശരി